അതെ വെറുതെ എങ്ങനെ ഇരിക്കായിരുന്നു ഞാൻ ഇങ്ങനെ കിടക്കാനൊക്കെ ആയി അപ്പൊ അങ്ങനെ ഒരു എന്തേലൊക്കെ ഒരു ഒരു സിനിമ അങ്ങനെ കാണാച്ച ഇങ്ങനെ കുത്തിക്കയായിരുന്നു നി എന്ത പരിപാടി
അത്ങ്ങനെ ഇരിക്ക ഇങ്ങനെ ഫോൺ നോക്കിട്ട്ന്നെ പണി
അതെ ഞാൻപ്പപ്പോ ഇങ്ങനെ ഒരു വീഡിയോ എടുത്തടുക്ക ഇങ്ങനെ പോയളെ പറ്റി ഇങ്ങനെ ഒരു ഡോക്യുമെന്ററിങ്ങന യൂട്യൂബിൽ നിന്ന് കണ്ടു അപ്പള അങ്ങനെ പോയതിന ഇപ്പോളെ പോയനെ മറ്റി ഇങ്ങനെ ആലോചിച്ച് പോയകൾ ഇന്നത്തെ കാലത്ത് എത്രത്തോളം ഇല്ലാതായി കൊണ്ടിരിക്കുന്നുള്ള വിം ശരി നോക്ക ഇപ്പൊ അപ്പൊ നമുക്ക്ങ്ങനെറു ഫോളിച്ചച്ച് നമു സംസാൻ ഒരു വിയം തോന്നിങ്ങനല്ല പോയകള് കാരണം ഇത്തെ കാലത്ത് നോുയാണ പുയക അധികം നമുക്ക അറിയാം നമ്മുടെ നട്ടിലൊക്കെ ഒരുപാട് പോയകൾ വഴിക്കേണ്ട സംസ്ഥാനമാണ് നമ്മുടെ കേരളം ഒരുപാട് പമ്പ് പോലെ ഉള്ള അതുപോലെ തന്നെ ഭാരത പുുയ വലിയ വലിയ പുഴകൾ നമ്മുടെ നാട്ടിൽ വൈകുന്നുണ്ട് പക്ഷ ഇന്നത്തെ കാലത്ത് പുഴകളിലൊക്കെ ര ഒരുപാട് പ്രശ്നങ്ങൾ നമു മനസിലാം മണൽ വുന്ന ഒരുപാ പ്രശ്നങ്ങളൊക്കെണ്ട് അപ്പോൊ നിങ്ങൾക്ക് അറിയ ള ഏതൊക്കെയാണ്
നമ്മളെ ഇന്ത്യ സംബന്ധിച്ചിടത്തോം ഏകദേശം നാപ്പത്തിനാലോളം നികളോയിക്കുന്നുണ്ട് നമ്മള ഇന്ത്യയില് അത് എന്റെ നാട്ടിലുള്ള ഒരു പ്രധാനപ്പെട്ട പുഴയാണ് കടലുണ്ടി പുുഴ എന്നുള്ളത് കടലിപ്പ കടലുണ്ടി പുുഴയുടെ ഉത്ഭവം തന്നെ എറെ നാട്ടിൽ നിന്നാണ് രണ്ട് ഒലിപ്പയ മറ്റൊരു പുഴയും കാാട് കൂടി ചേർന്നിട്ടാണ് കടിലുണ്ടി പോയി ഒഴിക്കുന്നത് പിന്നെ എനക്ക് അറിയുന്നത് നമ്മളെ ബ്രഹ്മപുത്ര അങ്ങനത്തെ ഗംഗ നമ്മുടെ നാട്ടില് അറിയപ്പെട്ടതായിട്ടുള്ള ചാലിയാറ് പിന്നെ ഏറ്റവും എനി ഇഷ്ടമുള്ളത് ഞങ്ങളെ പൊയതെന്ന്യാണ് കടലുണ്ടി പൊയ തെന്ന്യാണ് നിങ്ങക്കറീണ പൊയകളേതൊക്ക്യാണ്
അതെ ഈ നമ്മള് ഇന്ത്യക്കാരെന്ന നെലക്ക് ഇന്ത്യേലൊക്കൊരുപാട് പരിശുദ്ധമായ പൊ ഒരുപാട് പുയകളൊയികാ അതാ ബ്രഹ്മപുത്ര ഗംഗാ ക്കെ ഭയ്ങ്ക്ര പരിശുദ്ധ ഒരുപാട് വിശ്വാസികൾ അതിനെ ഭയ്ങ്ക്ര ബഹുമാനത്തോട് കാണ പൊയകളാണ് ഈ ബ്രഹ്മപുത്രെക്കെ കാരണം നമ്മള് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളോടൊക്കെ സഞ്ചരി പൊതുവേ കാണുന്നാണ് ഇത്തരം പൊയകളിലേക്കെ പോയിട്ട് അവര് അവരുടെ കുളിക്കുന്നു അവര് അവരുടെ ആരാ നം പോലെയാണ് അവര് ഈ പുയ പുയകള് പോയിട്ട് കുളിക്കുന്നേക്കെ ചെയ്യുന്നത് അപ്പോത്രത്തോളം ആൾക്കാര് ഭയ്ങ്ക്ര ബഹുമാനിക്കുന്ന ഒരു ഇടം കൂട്യാണ് പുയകളിന്നിള്ളാ അപ്പൊ എന്റെ അറിവിലൊരുപാട് പുയകൾണ്ട് പ്പ മ്മളെ നാട്ടിൽ ന്നെ ഒരു ചാലിയാർ പുയണ്ട് അതുപോലെ തന്നെ നമ്മൾൺളെ ഭാരതപ്പുയണ്ട് അതുപോലെ തന്നെ കടലുണ്ടി പൊയ കടലുൺ പൊയക്കർഞാല് നമ്മൾ സ പഠിച്ച സ്ഥാപനത്തിന അടുത്തൂടെക്കെ ഒയ്കുന്ന പുയകളാണ് പിന്നെ അതുപോലെ തന്നെ ഹ് നിള നിള പോലുള്ള ഒരുപാട് ഏ ത ഇത്ണ്ട് അന ഒരുപാട്ണ്ട് എണ്ണിയാൽ ഒതുങ്ങാ ഒരുപാട് പൊയകളിള്ള ഒരു സംസ്ഥാനാണ് ഞമ്മളത് ഇപ്പോ ഇനി നമ്മളുടെ സംസ്ഥാനം വിട്ട് മറ്റൊരു സംസ്ഥാനങ്ങളിൽ പോകും അവിടെം ഇത്രം പൊയകൾണ്ട് പിഷി ഞാൻ മനസ്സിലാക്കുന്നത് ഇപ്പൊ ഒരുപാട് പ്രയാ ബുദ്ധിമുട്ടുകളീ ഴകൾ കാര്ണതില് വെര്ണ്ട് ന്ന് മനസ്സിലായത് പ്പെ ച്ചാൽ ഒരുപാട് അപകടങ്ങൾ അഥവാ മരണങ്ങൾ ഒരുപാട് കൂടുതൽ സ് ഭവിക്കുണ്ട് അപ്പൊ ഞാൻ മനസ്സിലാക്കിണെ ഒരുപാട് ആൾക്കാര് നീന്തറ്യാതെ ഒരുപാട് ആൾക്കാര് ഈ പൊഴകളിലേക്ക് ഊ സുഹൃത്തിക്കൾടെ കൂടെ ഉല്ലസിക്കാൻ പോകുന്നു എന്നാലൽ അതിന്റെ ഒയിക്കല് പെട്ടിട്ട് മരണപ്പെടുന്ന ഒരു ഒരുപാട് നമ്മൾ അങ്ങനത്തെ ഒരുപാട് വാർത്തകളൊക്കെ നമ്മളെ ഈ പത്രമാധ്യമങ്ങളോട് നമുക്ക് കാണാൻ സാധിക്കും അപ്പൊ നിങ്ങൾക്ക് ഈ വിഷയത്തിൽ എന്താ പറയാനുള്ളത് ഇത്തരം ആളുകൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഈ ഇത്തരം അപകടങ്ങൾ വർദ്ധിച്ചു വരാനുള്ള കാരണായി കണ്ട് എന്താ നിങ്ങൾക്ക് പറയാനുള്ളത്
അതെ അതെ ഈ കുട്ടികൾക്ക് ചെറിയ പ്രായത്തില് നമ്മുടെ രക്ഷിതാക്കള് കുട്ടികള് പൊയേൽ പോകുന്നത് തടയാണ് അതാണ് ഇതിന്റെ പ്രധാനപ്പെട്ട കാരണം പിന്നെ എന്താ വെച്ചാല് നമ്മുടെ വിദ്യാലയങ്ങളില് കലാലയങ്ങളിലൊന്നും ഇങ്ങനെ നീന്തൽ പഠിപ്പിക്കുക അല്ലാെന്നുണ്ടെങ്കില് വെള്ളത്തിൽ പോകുമ്പോ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങങ്ങള് അങ്ങനത്തെ ഒരു മുൻകരുതലുകളൊന്നും നൽകാതെയാണ് ഇപ്പോ കുട്ടികളെ പഠിപ്പിക്കുന്നത് പിന്നെ അതുപോലെ തന്നെ ഈ ഞമ്മള് ഏഹ് സ്കൂളുകളിൽ നിന്ന് പത്താം ക്ലാസ് അല്ലാന്ന്ണ്ടെങ്കി ല് ഏഹ് ഹയർ സെക്കഡറി ഏഹ് പത്ത് പ്ല ടു ഒക്കെ കഴിയുമ്പല് ഒരു നീന്തൽ സർട്ടിഫിക്കറ്റ് സമർപ്പിക്കേണ്ട ഒരു സംവിധാനണ്ട് എന്നാല് അത് നമ്മുടെ നാടുകളിലുള്ള പഞ്ചായത്തുകളിലുള്ള പ്രസിഡന്റുമാര് അത് ഈ ഇതൊന്നും ശ്രദ്ധിക്കാതെ ഇവർക്ക് നീന്താൻ അറിയോ അറിയില്ല എന്നൊന്നും ശ്രദ്ധിക്കാതെ നേരെ ഒപ്പി ട്ട് കൊടുക്കാണ് ഇതൊക്കെയാണ് ഇതിന്റെ പ്രധാനപ്പെട്ട അപകടങ്ങളിലേക്ക് നയിക്കുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങള് കുട്ടികളെ ചെറുപ്രായത്തിൽ തന്നെ കുളങ്ങ ളി ലേക്കും ആ പുഴകളിലേക്കൊക്കെ വിട്ട് ഏഹ് വെള്ളത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്താന്നൊക്കെ പഠിപ്പിച്ച് എങ്ങനെയാണ് നീന്തേണ്ടത് എങ്ങനെയാണ് ഒഴിക്കിനെതിരെ നീന്ത പഠിപ്പിക്കുന്നൊക്കെ നമ്മുടെ രക്ഷിതാക്കളും നമ്മ ളുടെ അധ്യപകരൊക്കെ ചെറു പ്രായത്തിൽ തന്നെ പഠപ്പിച്ചാല് ഇങ്ങനത്തെയുള്ള വൻ വൻകിട അപകടങ്ങ ളിൽ നിന്ന് അല്ലെങ്കിൽ സുഹത്തുളോടൊപ്പം ഇങ്ങനെ യാത്ര പോകുമ്പോൾ ഉല്ലസിക്കാൻ പോകുമ്പോഴൊക്കെ ഉണ്ടാവുന്ന അപകടങ്ങളൊക്കെ നമുക്ക് തടയാൻ കഴിയുള്ളു
അതെ നിങ്ങൾ പറഞ്ഞ വലിയൊരു കാര്യമാണ് നമ്മളെ നാട്ടില് അനിവാര്യമായി വരേണ്ട അഥവാ നമ്മളെ പ പഠനത്തോടൊപ്പം തന്നെ വരുന്ന അഥവാ ഏഹ് വരേണ്ട ഒരു കാര്യം നീന്തൽ പഠനം എന്നുള്ളത് എന്നാല് സർക്കാർ ചെല ചില സ്ഥലങ്ങളിലൊക്കെ ചെല പഞ്ചായത്തുകൾ ഇത്തരം നീന്തൽ പരിശീല ന പരിപാടികളും അതിന് സർട്ടിഫിക്കറ്റ് കൊടുക്കുന്ന ഒരുപാട് പരിപാടികളുണ്ട് ഞാൻ മനസ്സിലാക്കുന്നത് കേരളത്തില് ഉടനീ ളം അഥവാ ഇപ്പൊ ഒരു പത്താം ക്ലാസ് വിദ്യാർത്ഥി പത്താം ക്ലാസ് പാസ്സാവണങ്കിൽ ഇത്തരം നീന്തൽ സർട്ടിഫിക്കറ്റ് കാരണം കാണിപ്പി കാണിച്ചു കൊടുക്കണം അങ്ങനത്തെ രീതിഒക്കെ സർക്കാർ കൊണ്ടുവരണം കാരണം നമുക്കറിയാം മയ ക്കാലം വരുമ്പോ നമ്മ നമ്മളുടെ നാട്ടില പോയകളിലൊക്കെ വലിയ രീതിയില് ഒഴുക്ക് ശക്തിപ്പെടാണ് അങ്ങന നമുക്ക് മനസ്സിലാവും നമുക്ക് നമ്മുടെന്ന കേരള കേരളക്കാരൊക്കെ നമുക്കറിയാ രണ്ടായിരത്തി പതിനെട്ടിലൊക്കെ പ്രളയം വന്ന സമയത്ത് പുയകളൊക്കൊഴുകിയൊരു ദൃശ്യം നമ്മുടെ മനസ്സിൽ ഇപ്പഴും കാണാം ഭീകരമായ ഒരു അന്തരീ ഒരൂസ് രീതിയിലാണ് പുയകളൊക്കെ ഒയിക അഥവാ മ ഒരു നീന്തലറിയാത്ത ഒരാളെ സംബന്ധിച്ചിടത്തം ഒന്നും ചെയ്യാൻ പറ്റൂല്ല അവന് അവൻ നിന്ന് കൊടുക്കാം മരണത്തിന് കീഴടങ്ങാന്നല്ലാതെ വേറൊന്നും അവന് ചെയ്യാൻ വെയ്ക്കൂല ആനാ ഇത്തരം അവസ്ഥകളിലൊക്കെ ക്കെ അല്ല ഇപ്പ നമ്മുടെ നാട്ടിലെന്നെ നമ്മുടെ നാട്ടില് പൊയകളില്ല നാടിലും വള്ളം കേറും അപ്പൊ വെള്ളം കേറിയാലും നീ ന്തും അറിയത്തൊരാളെ സംബന്ധിച്ചിടത്തോളം അവനെ കൊണ്ട് ഒന്നും ചെയ്യാൻ സാധിക്കാത്തൊരവസ്ഥയാണ് വര്വാ അപ്പൊ നീ ന്തല് എന്നുള്ളത് നിങ്ങള് പറഞ്ഞ ഭയങ്കര ഒരു കാര്യം തോന്നിച്ചുന്നേ ആ നീന്തല്ന്നുള്ളത് എന്തായാലും പഠനത്തോടൊ പ്പം തന്നെ അതിന് പഠിപ്പിക്കാനുള്ള സജ്ജീകരണങ്ങള് വിദ്യാലയങ്ങള് കൊണ്ടുവരണം ഇനിപ്പോ അതിന് വേണ്ടെങ്കില് കൊളങ്ങള് നിർമ്മിക്കാന് സർക്കാറതിന് സ പദ്ധതികള് ആവിഷ്കരിക്കണം എന്നാലേ ഇത്തരം ഒരുപാട പകടങ്ങള് കുറക്കാന് ഞാൻ മനസ്സിലാക്കുന്നത് അത് അപകടങ്ങള് വലിയ രീതിയില് കൊറക്കാന് ഒരു വല്ല്യ കാരണായി ട്ട് ഇത്തരം അമ്മക്ക് ഈ പാ ഈ പഠന ഇത്തരം നീന്തല് പരിശീലനങ്ങള് നീന്തൽ പഠനങ്ങള് ക്ക് മനസ്സിലാക്കുന്നുണ്ട് എന്ന് ഞാൻ മൻസില് ആഹ്
നിങ്ങള് പറഞ്ഞ പോലെ തന്നെ ആഹ് നിങ്ങള് പറഞ്ഞ പോലെ തന്നെ ഞങ്ങളെ പഞ്ചായത്തിലിപ്പ അത് ഏഹ് തൊടങ്ങിയിട്ടുണ്ട് ചെറിയ കുട്ടികൾക്ക് അഞ്ചാം ക്ലാസ് കഴിഞ്ഞ വിദ്യാ ർത്ഥികൾക്ക് നീന്തൽ പഠിപ്പിക്കുകയും അതിനു ശേഷം അവർക്കൊരു സർട്ടിഫിക്കറ്റ് നൽകുന്നൊരു ഏഹ് സംവിധാനോ ന മ്മുടെ പഞ്ചായത്തിപ്പ തൊടങ്ങിയിട്ടുണ്ട് പിന്നെ ഈ നമ്മുടെ ഈ കോ പൊയളിലേക്ക് പൊയകളിലിപ്പോ പാ കല് കാലങ്ങളിലൊക്കെ മണല് വാരല് വളരെ ശക്തമായിരുന്നു നിയന്ത്രണംമില്ലാത്ത രീതിയിൽ മണൽവാരൽ ശക്തമായിരുന്നു അന്നുണ്ടായ വലിയ വലിയ കുയികളാണ് ഇങ്ങനെയുള്ള ഏഹ് അപകട മരണങ്ങളിലേക്ക് നയിക്കുന്നത് അപ്പ ഇങ്ങനത്തെയുള്ള വലിയ വല്ല്യ കുയികളുള്ള ഏരിയകളിലേക്ക് നമ്മുടെ പഞ്ചായത്തുകളുടെ കീയില് ഏഹ് ഓ ഉയർന്ന അധികൃതരുടെ കീയില് ഒര് ഏഹ് ഉയർന്ന കുയിണ്ട് എന്നുള്ള രീതിയില് ഒരു മാർക്ക് അല്ലെങ്കിൽ അങ്ങനത്തൊരു അടയാളം അല്ലെങ്കി എന്തോ ഒര് തടവ് കിട്ടിയാല് അങ്ങനത്തൊരു സംവിധാനം നമ്മുടെ പുയകളിലേ ക്ക് കൊണ്ടുവരണംന്നുള്ളൊരു ഏഹ് ഒരു ഇതാണ് എനിക്ക് സജഷനാണ് എനിക്ക് പറയാനുള്ളത്
അതെ നിങ്ങള് പറഞ്ഞ കാര്യാണ് കാരണം ഇപ്പോയത്തെ നമ്മളെ കുട്ടികൾക്ക് ചെലപ്പം അവര് വിദ്യാർത്ഥി കൂടെ അവര് ചെങ്ങായ് മാരുടെ കൂടെ ഉല്ലസിക്കാൻ വേണ്ടി ചെലപ്പം ബീ ചെലപ്പോ പൊയ ഒയിക്കൊന്നും കാണാതെവരിതിലെ പോയ്‌ ചാടും പക്ഷെ പോയന്റെക്ക ഒരു അവസ്ഥ അതിന് അടിയിലാണ് ഭയങ്കര അടിയോഴുക്ക് ശക്തപ്പെടുന്നത് ഒരുപാട് പല സ്ഥലങ്ങളുണ്ട് അത് നമുക്ക് ചിലപ്പോം മനസ്സിലാവല്ലോ എവിടെയാണ് അടിയൊഴുക്ക് ണ്ടാവകുന്നത് അപ്പൊ ഇത്തരം അടി ഴുക്കളൊക്കെ സ്ഥിരീകരിക്കാനാന് അതിനെ പറ്റി ഒരു പഠനങ്ങളൊക്കെ ശരിക്കും ഇതൊക്കെ ക്ലാസ്ൽ നമ്മുടെ വിദ്യാർത്ഥികളട് പഠന സമയ ഇത്രം പുഴകളെ പറ്റിയക്കുള്ള ഒരുപാട് പഠന കാര്ങ്ങൾ കൊടുക്കാണങ്കി വിദ്യാർത്ഥ കൾക്ക് അത് മനസ്സിലാക്കാ പുഴകൾ എന്ന് പറഞ്ഞ പല രീതിയിലാണ് ഇ അതി ഒഴുക്കണ്ടാവുകെ എന്റെ ഒരു സുഹൃത്ത് തന്നെ ഞാൻ പഠിച്ച ഒരു സ്ഥാപനത്തില് എന്റെ ഒരു സുഹൃത്ത് ഇത്തരം ഇങ്ങനെ അവര് നമ്മള് സ സാധാരണ ഈഞായറാഴ്കളിലൊക്കെഒഴിവ് സമയം കിട്ടുമ്പോ ഇങ്ങനെ പുഴകളിലേക്ക് കുളിക്കാനൊക്കെ ആയിട്ട് പോകുന്ന ഒരു സിസ്റ്റം രീതി ഉണ്ടായിരുന്നു എന്നാൽ അങ്ങനെ പോകുന്ന എന്നും സാധാരണ കുളിക്കാൻ പോലു ണ്ട് പക്ഷെ അങ്ങനെ ഒരു ദിവസം അവര് ചാടുമ്പോ അവന് നിയന്ത്രിക്കാൻ കഴ നീന്താനും ഭയങ്കര അധവാ ഭയങ്കര നീന്തലറിഞ്ഞരു വിദ്യാർത്ഥി കൂടിയായിരുന്നു അദ്ദേഹം എന്നിട്ട് അവനാ നീന്തി കഴിഞ്ഞട്ട് പെട്ടൊന്നൊരു സ്ഥലത്തെത്തിയപ്പോ അവന് ഒന്നും ചെയാൻഴിക്കുന്നില്ല ആ സ്വാഭാവിക തളർന്ന പോക നീന്താനുള്ള ഒരു കഴിവ് നഷ്ടപ്പെട്ട് അപ്പൊ പിന്നീട് അത് പറ്റി മനസ്സിലാന അതിനെ പറ്റി പഠനഈ ക് ഹോസ്പിറ്റലിൽ പോയിട്ട് അതിനെ പറ്റി മനസിലാക്കിയപ്പോഴാണ് അതിനെ പറ്റി അത് അവ പോ സ്ഥലങ്ങളിൽ ഭയങ്കരീതിയിൽ ചുഴകളൊക്കെ സംഭവിച്ചിരുന്നുന്ന് പറഞ്ഞത് ആ പാറക്കെട്ടുകളൊക്കെ ഉള്ള ഒരുപാട് സ്ഥലങ്ങളിൽ ഭയരീതിയിൽ ചുഴികൾ ഉണ്ടാവും അത് ഭയങ്കര മരണത്തിനൊക്കെ വലിയ രീതിൽ കാരണമാവും അത് എന്തയാലും ുള്ളത് അപകടകരമാണ് എന്നാൽ നമ്മുടെ ജീവിതത്തിന് അത്യാവശ്യം കാര്യമാണ് കാരണം ഇത്തരം ഇപ്പ നമുക്കറിയാം പോ നമ്മള ഈ വിദേശ രാജ്യങ്ങളൊക്കെ പോയല് പോഴകൾ വലിയ രീതിയിൽ ഈ യാത്രകൾകൊക്കെഉപയോഗിക്കാ വ ബോട്ടുകൾ നമ്മുടെ കേരളത്തി ആലപ്പുഴൊക്കെ ഭയങ്കരരീതിനെ ഇങ്ങനെ ഒരുപാട് യാത്രകൾ നടത്തുന്ന ഒരുപാട് ചില ഇഷ്ടപ്പെട്ട ഒരു കാര്യമാണ് അപ്പോൾ ഈ വിശയത്തിൽങ്ങ എന്താ പറയാനുള്ളത് അതായ ഈ ഈ ഈ ഈ പുയകളിലൂടെള്ള ഒരുപാട് യാത്രാ മാർഗ്ഗങ്ങള്ൾ ഇപ്പൊ ഇന്നത്തെ കാലത്ത് വർദ്ധിച്ചു വരുണ്ട് അപ്പൊ അതിനെ പറ്റി എന്താണ് നിങ്ങക്ക് സംസാരിക്കാനുള്ളത്
അതെ നമ്മുക്ക് നമ്മുടെപ്പോ ഈ കഴിഞ്ഞ രണ്ട് സർക്കാർ നോക്കുകുണ്ടെങ്കിൽ നമ്മുക്ക് പൂഴകളുടെ മേഖലയിലിലൂടെയുള്ള പെട്ടെന്നുള്ള യാത്ര സംവിധാനത്തിന് വേണ്ടി ഉപയോഗിക്കുന്നതാണ് പാലങ്ങള് അല്ലാെന്നുണ്ടെങ്കിൽ ഇങ്ങനത്തെ ബോട്ട് കപ്പൽ മാർഗ്ഗങ്ങൾ എന്നുള്ളതൊക്കെ ഉണ്ട് അപ്പൊ ഈ ഈ വഴയില ഈ വഴയിലൂടെല്ലേ വെള്ളത്തിലൂടെല്ലേ യാത്ര നമ്മള് പോകുമ്പോൾ നമ്മൾ പ്രധാനമായും ശ്രദ്ധിക്കേണ്ട നമ്മളെല്ലാരും അറിഞ്ഞിരിക്കേണ്ടാണ് നീന്തലുന്നുുള്ളത് പിന്നെ അതുപോലെ തന്നെ ഈ നമ്മുടെ കപ്പൽ മാർഗ്ഗങ്ങൾ അല്ലെങ്കിൽ ബോട്ട് മാർഗ്ഗങ്ങൾ അല്ലെങ്കിൽെ നമ്മളുടെ ഈ വെള്ളത്തിലനോടുള്ള ഏത് യാത്ര മാർഗംമാവട്ടെ അതിനോടൊക്കെ നമ്മള് പോകുമ്പോള് നമ്മള എങ്ങനെ ആായാലും നമ്മുടെ ജീവിതത്തെ പറ്റി നമ്മുടെ ഭവി കാര്യങ്ങളെ പറ്റിഒക്കെ നമ്മൾ ശ്രദ്ധി ശ്രദ്ധിക്കണം എന്നുള്ളതാണ് നീന്തൽ പഠിക്കുക എന്നുള്ളത് തന്നെയാണ് അതിനുള്ള ഒരു പ്രധാനപെട്ട- കാരണം പിന്നെ ഇത് ഇതുപോലത്തെയുള്ള ഇനിയുള്ള ചില ഏരിയകളിൽ ചില പ്രദേശങ്ങളിലൊക്കെ നമുക്ക് ഇങ്ങനത്തെ ഒരു പുതിയ മാർഗങ്ങൾ കൊണ്ടുവരേണ്ടത് യാത്രഎളുപ്പമാക്കാൻ വേണ്ടിയിട്ട് പുതിയ പാല പാലങ്ങൾ അല്ലാ എന്നുണ്ടെങ്കിൽ പുഴകൾക്ക് മുകളിലോടുള്ള പാലങ്ങൾ അല്ലെങ്കിൽ ഇതേപോലെ പുതിയ പുതിയ ബോട്ട് സംവിധാനങ്ങൾ അല്ലാ എന്നുണ്ടെങ്കിൽ കപ്പൽ സംവിധാനങ്ങളൊക്കെ നമ്മുടെ ചില പ്രദേശങ്ങളിൽ ഇപ്പോഴും എത്തിയിട്ടില്ല ഇപ്പ നമ്മുടെ കാടു ള്ള പ്രദേശങ്ങളിലൊക്കെയാണ് ഇങ്ങനത്തെ ചില ബുദ്ധിമുട്ടുകളുള്ളത് പ്രധാനമായിട്ടും രാവിലെ സ്കൂളിലേക്ക് കുട്ടികളെ എത്തിക്കുന്നതിനാണ് രക്ഷിതാക്കൾ ഇത് ഈ ഏരിയകളിൽ ഈ പ്രദേശങ്ങളിലിൽ ബുദ്ധിമുട്ടുന്നത് നമുക്ക് കാണാൻ കഴിയുന്നത്
അതെ അത് നിങ്ങൾ പറഞ്ഞ കാര്യമാണ് ഇപ്പ നമ്മളെ കേരളത്തിൽ ഒരുപാട് ഗോത്രമേഖലകൾ, നിലമ്പൂർ ഭാഗം അങ്ങനെ ഒരുപാട് ഗോത്രമേഖലകളിലെ വിദ്യാർത്ഥികൾക്ക് ചിലപ്പോൾ ഈ അവർക്ക് വിദ്യാലയങ്ങളിലേക്ക് എത്താൻ ഒരുപാട് തരത്തിൽ പ്രയാസങ്ങള്ണ്ട് ഇങ്ങനെ ഈ പുഴകളൊക്കെ ഉള്ള ഒരുപാട് പൊഴകൾക്കപ്പുറം താമസിക്കുന്ന ആൾക്കാർ അപ്പൊ അവർക്കൊക്കെ ഈ പൊഴകൾ മുറിച്ച് കിടക്കാനുള്ള സൗകര്യങ്ങൾ നമ്മള് സർക്കാർ കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ ഒരു നിലക്ക് അവരുടെ വിദ്യാഭാസത്തിന് ഭയങ്കര ഒരു കാര്യമാണ്. ഇപ്പ ഞൻ മനസ്സിലാക്കുന്നു ഈയൊരു ഇടക് നമ്മുടെ സർക്കാർ കൊണ്ടുവന്ന ഒരു പദ്ധതി നമ്മളെ ഈ ജലം അഥവാ ജലത്തിലൂടെയുള്ള ജലം അഥവാ നമ്മളെ ഈ കടല് അതുപോലെ ഈ ആ പുഴകൾ ഉപയോഗിച്ചിട്ട് വലിയ രീതിയിലുള്ള സാധ്യതകള് തുറന്നു കാട്ടിയിട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞു അതിന് അങ്ങന- ത്തെ കാര്യങ്ങൾ പൂർണമായിട്ട് വരയാണങ്കി ഇപ്പൊ ഒരുപാട് നമ്മളെ ആലപ്പുഴ ഒക്കെ ഒന്നുപാടെ നവീകരിക്കാണെങ്കി അതും അവിടെ ഉള്ള ബോ ബോട്ടിന്റെ യാത്രകളൊക്കെ ഒരുപാട് ഉഷാറാക്കാണെങ്കി അതിനും ഒരു സാമ്പത്തികമായിട്ട് ഒരുപാട് സ്രോതസ്സാണ് നമ്മുടെ സർക്കാരിന് അല്ലെങ്കിൽ ആളുകൾക്കും വലിയ രീതിൽ ആളുകൾ ഈ യാ ഈ ടൂറിസ്റ്റ് സ്ഥലങ്ങളായി മാറാണ് ഇത്രയും സ്ഥലങ്ങളൊക്കെ അപ്പൊ ഒരുപാട് സംസാരിക്കാനുള്ള വിഷയമാണ് നമുക്ക് ഇത്രയും പുഴകളെ പറ്റി പറയുമ്പോ നമുക്ക് എന്തായാലും സമയം ഭയങ്കര കുറവാണ് നമുക്ക് പിന്നീട് ഒഴിഞ്ഞ് സമയം കിട്ടുമ്പോ നമുക്കായിട്ട് കൂടുതലായിക്കാണ് സംസാരിക്കാം ഓക്കെ
ഓക്കെ ഓക്കേ ഓക്കേ
എന്നാ ശരി
ശരി ശരി